ആഹ് കേൾക്കാലോ
ആഹ് അതൊക്കെ കേൾക്കാ
ആഹ് ചെറുപ്പാത്തെ പിന്നെ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞാ?
ഉം ഫുഡൊക്കെ കഴിച്ചു.
ഉം ഇങ്ങളെ നാട്ടില് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് എന്താണ്? നമ്മളെ നാട്ടീന്ന് ഇപ്പ എന്താ ഇണ്ടാവും ഇങ്ങളെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകം ഒരിത് ഇണ്ടാവല്ലോ
ആഹ് ഇങ്ങള് പെരുന്നാക്കൊക്കെ എന്താ ചോറൊക്കെ വെച്ചോ?
പെരുന്നാൾക്ക് നമ്മളെ അധികോം ഇവിടെ ബിരിയാണിയാ വെക്കാ ബിരിയാണി ചിക്കൻ ബിരിയാണി വെക്കും ബീഫ് വരട്ടിയതും ഇങ്ങളെന്താ ഇണ്ടാക്കി?
ഞങ്ങള് ഇപ്രാവശ്യം ഫ്രൈഡ് റൈസാ ഇണ്ടാക്കിയെ
ആണോ ഫ്രൈഡ് റൈസ് ആവുമ്പോ ഇൻക്ക് വല്യൊരു അത് എങ്ങനെ ഒന്ന് പറഞ്ഞെരോ അതെങ്ങനെ ഇണ്ടാക്കിയേന്ന്ള്ളത് ഞാൻ ഒന്ന് ട്രെയ്‌ ചെയ്ത് നോക്കാ നമ്മക് മക്കൾക്ക് നമ്മുക്ക് നോക്കി കൊടുക്കാലോ
ആ ഫ്രൈഡ് റൈസും ആയിക് ചിക്കൻ കടായില്ലേ
ആഹ് കടായി വേറെണ്ടാക്കാ
ആ വേറെ സെപ്പറേറ്റ് ആയിട്ട് ആഹ് ആഹ് ആയി ഫ്രൈഡ് റൈസ്ക്ക് ഞമ്മള് എന്താണ് ഭസ്മതി അയ്രി വെള്ള എടുക്കുക വെള്ളരി വെള്ള ആഹ് മന്തിക്ക് നമ്മള് ചുമപ്പല്ല എടുക്കുക
ആഹ് ആഹ്
ആഹ് ഇതിന് വെള്ള വൈ റ്റ് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം ആ തോന്നെ നേരം വേണ്ടാണും ഏഹ് ആഹ് അരമണിക്കൂറക്കെ ഇട്ടാമതി
ആഹ്
പിന്നെ ആയിക്ക് വാണ്ടെ ക്യാപ് ചിക്കന് കെയങ്ങ് ഇലേ
ഉരുളക്കെഴങ്ങ്‌
ആ ഉരുളക്കേങ്ങ് അത് നീളത്തിൽ കട്ട് ചെയ്ത് കാണ്ട് അത് അത് വേണം പിന്നെ കാപ്സിക്കം ഇല്ലേ കാപ്സിക്കം
ആഹ് ആഹ് ക്യാപ്സിക്കം മനസ്സിലായി
ആഹ് അത് വേണം പിന്നെ കേങ് എത്താണ് ഇത് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് കാണ്ട് ക്യാരറ്റ് കുറച്ച് വേണം ബീൻസ്
ക്യാരറ്റ് ബീൻസും കിഴങ്ങും
കിയങ്ങോക്കെ വേണം പിന്നെ ഈ പച്ച ആഹ് പാച്ചപ്പട്ടാണിക്കടലല്ലേ അതൊരു വേണമെങ്കി ഇടാ ഓപ്ഷനാണ് ആ വേണമെങ്കിൽ ടാ പിന്നെ ഫ്ലവറും ഒക്കെ വേണമെങ്കി ഇടട്ടോ ഞമുക്ക് കൂടുതൽ ആ അങ്ങനത്തെത് വേണം അതൊക്കെ എന്നിട്ട് എന്താട്ടണം അതൊക്കെ ഒക്കെ കട്ട് ചെയ്തിട്ട് അത് സ ഉപ്പ് തിരുമ്പണം ആയില് കൊറച്ച് ഉപ്പ്
ആ ഈ പച്ചക്കറിയിലെ മൊത്തത്തിൽ ഉപ്പ് തീരുമ്പേ
ആ തിരുമ്പ എന്നിട്ട് അത് സൺഫ്ലവർ ഓയിലിൽ ഇട്ടിട്ട് അത് ഒന്ന്ണ്ട് വേവിച്ചെടുക്കണം എണ്ണയിലിട്ട് കോരി എടുക്കണം
അ അത് നല്ല എണ്ണീ നമ്മ പൊരിച്ച് എടുക്കും പോലെ എടുക്കണോ
അല്ലാ നല്ലോണം മേരിയേണ്ട പാകത്തിന് ഇങ്ങനെ ആ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആഹ് ആ വാട്ടി എടുത്താൽ മതി അത് എന്നിട്ട് പിന്നെ അരി തിള പ്പിക്ക അരി വേറെ ചെമ്പട്ടി വെച്ച്കാണ്ട്
ആഹ് ആഹ് ആഹ് ഹലോ ഹലോ കേൾക്കണില്ലല്ലോ ഹലോ എന്താ ഈ റേഞ്ച് പ്രോബ്ലാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കണില്ലല്ലോ ഒന്ന് പറയുണതും
എൻ അതെ ഹലോ ഒന്നും പറഞ്ഞത് കേട്ടിയി ഇല്ലേയ്
ആഹ് ആഹ് പിന്നെയ് അരില്ലേ വെള്ളത്തില് ആ അരി ഇട്ട വെള്ളത്തിൽ തുള്ളി സൺഫളവർ ഓയിൽ ഒഴിച്ച് കൊടുക്ക ഒട്ടാതിരിക്കാൻ വേണ്ടീട്ടേ
സൺഫഅരിട്ട വെള്ളത്തില് ആഹ് ആഹ് അത് ഊറ്റിട്ക്കല്ലെ വറ്റിക്കല്ലല്ലോ
ആഹ് അല്ലല്ല ഊറ്റിെടുക്ക എന്നിട്ട് പിന്നെ ഊറ്റിയെടുത്തിട്ട് ഈ നമ്മളീ പൊരിച്ച് വെച്ചാ ഈ എണ്ണൊക്കെ പൊരിച്ച് വെച്ചാ ഇതുണ്ടാവൂലേ
ആഹ് പച്ചക്കറികള്
ആ ആ പച്ചക്കറി പൊരിച്ച് വെച്ച എണ്ണ അത് കുറച്ച് ചെമ്പട്ടിക്ക് ഒഴിച്ച് ഈ ചോറ് ആ ഈ ചോറ് എന്താണ് ദമ്മുടുമ്പോ ഈ പച്ചക്കറി എന്തു അയിക്ക് തുള്ളി കുരുമൊളകും വിതരണം കുരുമൊളക് പൊടിയേയ്
പൊടി ഈ ചോറ്റ്ക്ക്
ചോറ്റ്ക്ക് ആ പിന്നെ എന്താണ് ചിക്കന് ഇടണെങ്കി ഇടട്ടില്ലേ എന്താണ് ഈ ചിക്കങ്ങനെ വേവിച്ച് കാണ്ട് പിച്ചികാണ്ട് ഇട്ണോൽക്ക് ഫൈഡ്രേസ്ക്ക് ചെലോല് മുട്ടതാ ക്കിയാണ്ടിടോല്ലോ മുട്ടാ
ഉം അപ്പൊ ഈ ചിക്കനും മുട്ടയും രണ്ടും കൂടെ ഒപ്പടാൻ പറ്റുവോ
ഏയ് അങ്ങനെ വേണ്ടോല്ക്ക് മുട്ട ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അങ്ങനാട്ടാ ചിക്കന് ആണെങ്കിൽ അങ്ങനാട്ടാ ഞങ്ങൾ ചി ചിക്കനൊന്നും ഇടലില്ല ഞങ്ങളിങ്ങനെ ഈ പച്ചക്കറിന്റെ
ആഹ് അത് മാത്രഉള്ളൂ അപ്പൊ ഈ പച്ചക്കറി നമ്മള് ആവും പ്രിയ പെണ്ണുങ്ങളെ ഞാമറന്ന് വീണ്ടും ചോയിച്ചാണ് പച്ചക്കറി ഉപ്പിട്ട് പൊരിച്ചി- പൊരിച്കാണ്ട് പിന്നെ അയിക്ക് വേറെ ഞാനൊരു സംശയം ചോദിച്ചീന്നു ഓർമ്മണ്ടായില്ലാന്ന് പറയാ അത്
ക്ക് എന്താ നമ്മളെ സോയാസോസ് ഇല്ലേ അത്ണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാട്ടില്ലേ ഒന്നുകൂടി ടേസ്റ്റാണ് ആഹ് ഏ കുറച്ച് ഒഴിച്ചാൽ മതി ഏ എന്നിട്ട് ഇത്ടാ എന്നിട്ട് ദമ്മ് ഇടാഎന്നിട്ട് ഇത്ങ്ങനെ കൊറച്ച് എണ്ണയും പാരിയ ചോറും ഈ പച്ചക്കറി ഇട്ട് കാണ്ട് നമ്മള് ദമ്മ്ടാ
ഉം ആഹ് ഈ അടിയില് ചോറ് എല്ലാം കൂടി മിക്സ് ആക്കി വെക്കാ അല്ലാതെ കുറശെ കുറശെ വെതറിക്കാണ്ട് ഇങ്ങനെ ചോറ്
ആഹ് ചോറ്ട് എന്നിട്ട് പിന്നെ ആ അങ്ങനെ ഇടാ ആഹ്
ആഹ് അങ്ങനെ ബിരിയാണി ദമ്മൂടും പോലെ കൊറേശെ കൊറേശെ അങ്ങനെ വെക്കല്ലേ
ചെലേയിന് വെ വഹല്ലാതെ ഇടണ്ടാവശ്യ ഇല്ലാറ എന്നിട്ട് പിന്നെ ലാസ്റ്റ് വാണെങ്കി ഫൂട്സ് വാണങ്കിൽ ഇടാ അത് ഞങ്ങള് ഉർമാമ്പായും ന്താ ക്കെടലുണ്ട്
ഉറുമാമ്പഴും പിന്നെത് ഫ്രൂട്ട്സ് പൈനാപ്പിൾ ഇടോ
ആ പൈനാപ്പിളും ഇടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചോറ് കുത്തുംപെട്ടാതി ഏഹ് അല്ലാതെ ദമ്മ് ഇടുമ്പോ തന്നെ ഇടരുത് എന്നിട്ട് പിന്നെയിക്കു നല്ല ചിക്കൻ പോരി നല്ല കടായി ഇണ്ടാക്കി കൈഞ്ഞാ അടിപൊളിയാ ചോറെന്നെ വെറുതെ കയി ക്കാൻ തന്നെ ടേസ്റ്റ ആഹ് വെറുതെ കഴി ക്കാൻ തന്നെ നല്ല ടേസ്റ്റ്
ചിക്കന് സെപ്പറേറ്റ് ആക്കി കടായി ഇണ്ടാക്കിയാല് പൊരിച്ച് ഇടണം ന്നില്ലലെ.
ഏയ് ഏഹ് ചിക്കന് സെപ്പറേറ്റ് ആയിട്ട് നമ്മള് കടായി ഇണ്ടാക്ക്.
ഇണ്ടാക്ക് അല്ലേ.
ഇന്നാലാണ് അയിക്ക് അത് കുറഞ്ഞൊരു ഗ്രേവിയോട്ക്കെ ഇണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ്.
ആഹ്, അപ്പൊന്നാ അങ്ങനെന്ന് ഇൻക്ക് ട്രൈ ചെയ്ത് നോക്കണം.
ന്തീം ഇതൊന്നും അങ്ങനെ പൊറത്ത്ന്ന് അങ്ങനെ വാങ്ങലില്ല. ഞങ്ങളൊക്കെ ഒക്കെ വീട്ട്ല്ണ്ടാക്കലാ. ആ
ആണോ? മന്തി ഇന്റെ മക്കൾക്ക് ഇഷ്- ടാണ് ട്ടോ പക്ഷെ ഞാനെന്താട്ട് ഞാന് ഇണ്ടാക്കിന്ന് ആദ്യോക്കെ ഇണ്ടാക്കീന്നു. ഇപ്പൊ ഞാൻ ഇണ്ടാക്കൂല. എന്നാല് ഇൻ ക്ക് ഒരു ദിവസം മന്തി തിന്ന അന്ന് എന്താ പറയാ വയറെളക്കം വന്നു, ഛർധിം വന്നു വയറെള- ക്കോളാ അതോട്‌കൂടെ ഇൻക്ക് ആ സാധനം വെറ്ത്ത്പോയി. പിന്നെ മക്കള് എന്ത് പറഞ്ഞാലും ഞാൻ ഇണ്ടാക്കൂല.
ഇണ്ട് മ- ന്തി തിന്ന ഇങ്ങള് പറയണ മാതിരി ഛർദി.
ആഹ് ഇൻക്കറിയില്ല ആ സോസൊക്കെ കൂട്ടിയിട്ടങ്ങനെന്തോ എന്നറിയില്ല നമ്മക്കങ്ങനെ വെർത്താ പിന്നെ അതിനോട് താല്പര്യല്ലല്ലോ.
ഇല്ല ഇല്ല. അഹ്
ആഹ്, അപ്പൊ എപ്പളേങ്കിലൊക്കെ പുറത്തെറങ്ങുമ്പ മക്കള് പറയുമ്പ മന്തി പൊറത്ത്ന്ന് കഴിച്ച് വരും. ഞാൻ മന്തി എന്ത് വന്നാലു അ ഇണ്ടാക്കൂല, ഇൻക്കാവൂല മാണീ പൊറത്ത്പോയി കഴിച്ചോളി പറയും. പൊറത്ത്ന്ന് എപ്പളൊന്നും കിട്ടൂല്ല. അഹ് വാ പ്പാന്റെ പിന്നാലെ കൂടി കൂടിയെങ്ങനെ ഇതാക്കിയാലും എപ്പളെങ്കിലൊക്കൊന്ന് കിട്ടൊള്ളു. ഇന്ന മന്തി കൊറവാന്ന് പറയും. ഇന്നാ ബിരിയാണി ഞാന് എപ്പളേങ്കിലൊക്കെ വെക്കും. അതാവുമ്പോ ആവുമ്പ, ഉം
ബിരിയാണി ആവുമ്പോ പിന്നെ ഇതില്ലെയ്.
ഇല്ല്യാ
കേടു ഇതൂല്ലല്ലോ. ഉം, കേടൂല്ലല്ലോ? ഈ മന്തിന്റ അരി ഇതൊന്നും വല്ലാതെ ആ നമ്മള് സാധാ അരിയിട്ട് വെ ക്ക്ണ ആ ഇത് കിട്ട്ണ്ല്ല്യല്ലോ ആ അരിയെ.
ഇല്ല അത് വല്ല്യൊര് അരിയാണ്. ചെലത് വേ ഈ പേക്കറ്റ്ല്ള്ള മന്തി അരി ഒന്നും ശരിക്ക് വേവാത്ത പോലത്തത്.
വാത്ത പോലെ.
എത്ര വേവിച്ചാലും ഈ പേക്കില്ള്ള മന്തിയരിണ്ടല്ലോ പാക്കറ്റ് ഇണ്ടാവോലോ മന്തിന്റെ കിറ്റ്,
ആഹ്.
അയിന്റെ കിറ്റ്ല്ള്ള അരിണ്ട്. ഏഹ് ഞാനെത്ര നോക്കിയാലും ശരിക്ക് നല്ലെ ഒരുപാട് വേവിച്ചണം ഇന്നാലേ അത് വെന്ത്- കിട്ടുള്ളു. ലൂസ് വാങ്ങ്ണ അരി പെട്ടെന്ന് വേവും ചെയ്യും.
അഹ് വള്ളത്തില്ട്ണാട്ടില് ഏത് വെക്കാണെങ്കിലും
ആണ് വെള്ളത്തിലും ഞാൻ ഇടല്ണ്ട് ഞാന് ഇന്നിട്ട് പാക്കറ്റ് അങ്ങനെ വാങ്ങ്. ഇല്ല, വെള്ളത്തിലരമണിക്കൂറൊക്കെ ഞാന് അരി വാങ്ങ് ആണെ
ഒരു മണിക്കൂറൊക്കെ ഇട്ടളോണ്ടു ആഹ് നല്ലോണെയ് ഇന്നാലൊള്ളൂ വേഗം അറയാ മയം കിട്ടൊള്ളു ചോർനെയ്
ആഹ് ചെറ്യേ കുട്ട്യാൾക്കൊന്നും കൊടുക്കാനും കൂടെ പറ്റൂല ഈ മയോണൈസും അതും ഇതൊക്കെ കൂടെ ഏ കൂടി ചേറുമ്പതന്നെ വയറിന് സ് സുഖാവൂല
ആഹ് മയോണൈസ് അമ്മളെ പൊറത്ത്ത്തൊന്നും കഴിക്കാൻ തന്നെ പറ്റൂല അയിലൊക്കെ അജ്നാമേട്ടൊക്കെ ചേർത്ത്ട്ട്
ആഹ് അത്അ ഇങ്ങനെ എന്തോ പറയും ഞമ്മളെ വീട്ട്- വീട്ട്ല്ണ്ടാക്കാണെങ്കിലും പച്ച മുട്ടേറ്റ് ഇണ്ടാക്കാൻ പാട്ല്ല്യാന്ന് പറയ്ണേക്കാ
ഞങ്ങള് പൊരിച്ച് പൊരിച്ചിട്ടാ ഇണ്ടാക്കീനെ മുട്ട
പൊരിച്ച്ട്ട് എങ്ങനെ ഇണ്ടാക്കാ പുയ്ങ്യെതൊക്കെ ഇങ്ങനെ കേട്ട്ണ്ണ് പൊരിച്ച്ട്ട് എങ്ങനെ ഇണ്ടാക്കാ ഹലോ മുട്ട പൊരിച്ചത് എങ്ങനെ ഇണ്ടാക്കാ ഞാൻ കേൾക്ക്ണില്ല കേൾക്ക്ണില്ല ട്ടാ ഇങ്ങള് പറയ്ണ്ന്നത് എന്താ പറയാ ഇടക്കെടക്ക് വോയിസ് കട്ടായി പോവാ
അത് ഇന്നാ റേഞ്ച് പ്രോബ്ലം ഇണ്ട്
ഇങ്ങള്താ റേഞ്ച് ഇങ്ങൾക്കാണ് റേഞ്ച് നമുക്കിവിടെ സാധാരണ റേഞ്ചിന്റെ വരലില്ല
അല്ലേ ഞങ്ങക്കാണ് ഇങ്ങക്കാവൂല
ഇല്ല അതാ ഞാൻ ചോയിച്ച് നമ്മക്ക് ഇതുവരെ റേഞ്ച് പ്രോബ്ലം അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങള്ക്കേക്കാരം
ഇഷ്ട്ടാണ് എനിക്കറിയാ
സൗണ്ട്
ആഹ് ഞങ്ങള ഇവിടെ നല്ല റേഞ്ച് പ്രോബ്ലാ വൈഫൈ ഒക്കെ വെച്ച്ക്ക്ണ് ഇന്നിട്ട് കൂട്യ റേഞ്ച് കിട്ടൂല എന്താ ഇപ്പൊ കാട്ട ഏഹ് നെറ്റൊക്കെ സിമ്മ് ഞാന് വെടാഫോണ് കിട്ടാഞ്ഞിട്ട് ഇപ്പൊ എയർടെൽ ആക്കിയതാ
എയർടെൽനൊക്കെ അങ്ങനെ കിട്ടോന്ന് കിട്ട്ണില്ല വഡാഫോൺ കിട്ടാഞ്ഞിട്ട് എയർടെൽ ആക്കി ആക്കിയാണല്ലേ
ആഹ ഇനിപ്പോ വടാഫോൺന്നെ തിരിച്ചാക്കി ടവറും ഇതും എന്താർഞ്ഞൂട ഞങ്ങളെ ഈ ഇതീകണ്ട് റേഞ്ച് തന്നെ കിട്ടൂല ഫോൺ അടിച്ചാ കി ട്ടറിയും ആൾക്കാര് ഇന്നിട്ടൊക്കെ പയി കാണ വെച്ച്ക്കണത് തീരെ കിട്ടാഞ്ഞിട്ടേ ന നെറ്റൊക്കെ നമ്മള് മുന്നൂറ് നാന്നൂർപ്യക്ക് കയറ്റി നെറ്റെന്നെ കിട്ടൂലേന്
വെറുതെ പൈസണ്ട് പോവാന്നല്ലാത ഒന്നും കിട്ടാതെ
ആഹ
അല്ല ഞാൻ ഒരു ഇത് കേട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയത് ഒക്കെ ചെലോര് പറഞ്ഞെ ഞാൻ ഇണ്ടാക്കിക്കിട്ടു പക്ഷെ മുട്ട പൊരിച്ചതെങ്ങനെ മയോണിസ് ഇണ്ടാക്കാ
പൊരിച്കാണ്ട് ഇണ്ടാക്കും ഇപ്പൊ ഇന്റെ ഒരു നാത്തൂന്റെ മോള് ഇവിടെ വന്നിട്ട് ഇപ്പ അടുത്ത് കുട്ടിന്റെ ഇത് പരിപാടി ഇണ്ടാക്കിന്ന് അള് മുട്ട പൊരിച്ചിട്ടാണ് ഇണ്ടാക്കിയത് അതെങ്ങനെ ഇണ്ടാക്കിന്ന് പറഞ്ഞെരാന് ഇനിക്ക് നിചെല്യ ഞാൻ കണ്ടിട്ടില്ല ഓൾ ഓള് പറഞ്ഞ് മുട്ട പോ നല്ല ടേസ്റ്റ് ഇണ്ട് നമ്മളെ സാധാ മയോനിസ് പക്ഷെ നല്ലത് ഞമ്മക്ക് കൂട്ട്യാൾക്ക് കൊടുക്കാനും ഒര് ഇതാണ് കംഫർട്ട് ആണ് അല്ലെ ഏഹ് പൊരിച്ചുണ്ടാക്കിയത് കൊണ്ടേ ആഹ ധൈര്യായിട്ട് കൊടുക്ക
ഉം പച്ചാവും ഉം പച്ചാവുബ പിന്നെ അതിന്റെ തായിട്ട്ള്ള ബു ദ്ധിമുട്ട് ഇണ്ടാവുനൊക്കെ പറിണേക്ക പച്ചിം ഈ ഓ ലും കൂടെ ചേരുബളാണ് ന്നൊക്കെ പച്ചമുട്ടിം ഇതൊക്കെ ഉം ആഹ് അതാണ് വയറിന് കേട് വെര്ന്ന് ഈ മയോണൈസ് കഴിച്ചിട്ട് അവടിം ഇവടെക്കെ ഓരോരുത്തരും മരിച്ചിട്ട്ണ്ടല്ല
ആഹ് അതന്നെ ഓള് എങ്ങനെ ഇണ്ടാക്കീന്ന് ഞ് ചോയ്ച്ചോക്കണം ഓളോട് ന്ന്ട്ട് ഞാ പറഞ്ഞു പൊരിച്ചിട്ട്ണ്ടാക്കി ഇന്ന്ട്ട് ഞാനും പൊരിച്ച് ഇണ്ടാക്കേതാണ് പറഞ്ഞപ്പോ ഞാനും കൊറച്ച് കൂട്ടിയപ്പോ മറ്റേ ഞാനും മയോണേസ് കൂട്ടലില്ല ഇന്ക്ക് പേടിയാണ്
ശരിയാണത് പലേ രീതിക്കും പലോരും ഇണ്ടാക്ക്ണാണ തൈര് വെച്ച് ഇണ്ടാക്ക്ണാണ പിന്നെ അനൊക്കെ ഇണ്ടാക്ണാണ തൈരിന്റെ ഇതൊക്കേ ഇട്ത്ത് ങ്ങാണ്ട് ഞാ ഇണ്ടാക്കി നോക്കിട്ടില്ല ഞാൻ ഇണ്ടാക്കിന്നത് ഈ ഒര് മുട്ടിം മയോ ഓയിൽ ഒഴിച്ചിട്ട് ഞാപ്പ അയ്ന് ഇണ്ടാക്കൽ നി ർത്തി ചെയ്ത്ക്ക്ണു ഇങ്ങനൊക്കെ ഓരോ ന്യൂസ് കേട്ടിട്ട് മന്തി വെച്ചാലും ഞാന് ആയിക്കോട്ടെ ന്നാ
ഉം ന്നാ ശെരിയാ
ഓകെ